ഹലോ
ഹലോ
ഹലോ
ആ ഹലോ ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോളൂ
ഉം എന്തടുക്കാണ്
ഞാൻ കൊറച്ച് കെഴങ്ങറി വെക്കും അതെ കെഴങ്ങറി വെക്കുന്ന എങ്ങനാന്ന് അറിയാവോ?
പിന്നെന്താ പറയാലോ ഏ എന്തിന് എന്ത് കഴിക്കാ തേങ്ങ അരച് വെക്കാനോ ചപ്പാത്തിക്കോ ആഹ് ആഹ് അ ഉള്ളള്ളിയും മറ്റേഹ വെജി
ഉള്ളി, ആഹ് ഉള്ളി, കിഴങ്ങ്, ക്യാരറ്റ്, പച്ച മൊളക്, പിന്നെ ദേണ്ടേ ഇപ്പൊ ഞാൻ യൂ കുറ്റ പരിച്ച് പറക്കുമ്പൾ അവര്പറഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചിയും, കൂടെ ചേർക്കണമന്ന്
ഏഹ് അത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി മറ്റേ നമ്മൾ ആദ്യം എ കൊറ ചെ എണ്ണ ഒഴിച്ചിട്ടെ
ആഹ്
അതിട്ടൊന്ന് ഡ്രൈ ആക്കിട്ട് പിന്നെ മറ്റേ വെജിറ്റബിൾസ് എല്ലാം കൂടിയിട്ട് ഒന്ന്. ഏ ഇതാക്കുമ്പോഴ് ന്താ പറയാ. വരട്ട് വെജിറ്റബിൾസ് എല്ലാം കൂടിട്ടൊന്ന് ആ വരട്ടണോ അത്ത്രയും കൂടിട്ട്. അത് ഇത്രയും കൂടി ഇട്ടന്ന് വരറ്റീയിട്ട്. ആഹ് പിന്നെ തേങ്ങ. ചെരവി അതിനകത്ത് പെരിഞ്ചീരകം വലിയ ജീരകം ഇല്ലേ മ്മടെ കുഞ്ഞതല്ല വൽത് ആഹ് ആഹ് വലിയ ജീരവും കുറച്ചിട്ട് തേങ്ങയും ഒരു ചുമന്നുള്ളിയും കൂടിയിട്ട് അരക്കാ
ഓഹ് ഓഹ് ഇത്രേ ഒള്ള്
ആഹ് ആ നന്നായിട്ട് അരച്ചിട്ട് മറ്റേത് ആഹ് നന്നായിട്ട് വരണ്ട് വരുമ്പോ മല്ലിപ്പൊടി മാത്രം ഇടണം മുളക് പൊടി ഇടരുത് മല്ലിപ് പ്പൊടി മാത്രം
മഞ്ഞപ്പൊടി വേണ്ടേ അന്നേരം
ആഹ് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും സോറി ഈ മഞ്ഞപ്പൊടി പറഞ്ഞില്ലല്ലേ ആഹ് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ അതും ഇടും
അത് അത് കുരുമുളക് പൊടി ഇടുവോ
കുരുമുളക് പൊടി ഇട്ടാ നല്ലതാ എരി ഇട്ടും പിന്നെ വേറൊരു ടേസ്റ്റ് വരും കുരുമുളക് പൊടി ഇടുമ്പോ ആഹ് കുരുമുളക് പൊടി കുരുമുളക് കടുക്‌ കടു വറുത്ത് ഒഴിച്ചോ ഒഴിക്കുന്ന്‌ ഒഴി ഒഴിക്കാത്തവരുംഉണ്ട് ആഹ് കെഴങ്ങു കറി
തൊഴിക്കണം.
ആ മറ്റേ ധൈര്യമായിട്ട് പറ ത് ചെലരങ്ങനെയാണ് ച്ചാലും കടു വറുത്തൊഴിക്കണം
ഞാനാണെങ്കി കൊറെ നേരം കൊണ്ട് യൂട്യൂബ് കടന്ന് അരിച്ച്പെറക്കുവ അവരാണെങ്കിൽ തേങ്ങ ഇട്ട കറി പറയുന്നേ ഇല്ല.
ആഹ് മറ്റേ അത് അരച്ചിട്ട് കിഴങ്ങടുത്ത് പേസ്റ്റ് പോലെ അരച്ചിട്ട് കുറുക്കി തിന്ന കാര്യവായി
പിന്നെ അല്ലാതെ അവര് ഒടച്ചെടുക്കുന്നതൊക്കെയാ പറയുന്നത് ഞാനിവിടെ കിടന്ന് തേങ്ങാ ടൈപ്പ് ചെയ്യുവ
തേങ്ങക്കകത്ത് പെരിഞ്ചീരകം ഇട്ടരക്കണം എങ്കിലെ ആ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ ഒരു ചുവന്നുള്ളിയും ഉം ഗരം മസാല ചേർക്കാം പിന്നെ മഞ്ഞ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും അല്ലാതെ ചേർക്കണ്ടാ മുളക് പൊടി ചേർത്ത റെഡ് കളർ ആയി ഒരു വേറൊരു ടേസ്റ്റ് ആഹ് കുരുമുളകിന് ഏരിക്കുംഇടുന്ന വേറൊരു ടേസ്റ്റ് വരും കുരുമുളകിനു ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ടെസ്റ്റിലിത് പോവും കൊറച്ച് എരി എരിയായിട്ട് പച്ചമുളകിട്ടാ മതിയടാ പച്ചമുളകി
അത് അന്നേരം ഉള്ളരു എരിയല്ലേള്ളൂ ഉള്ളി നമുക്ക് കുരുമുളക് ആണെങ്കിലേ അന്നേരത്തെ ഒരു എരി ഉള്ളു പിന്നെ നമുക്ക് അത് ത് നല്ല തണുപ്പായിരിക്കുവല്ലോ ആഹ് അതുകൊണ്ട് ഇവിടെ കുരുമുളകെ എടുക്കത്തുള്ളൂ മറ്റെ മുളകൊന്നും ഇവിടെ തോനെ ചേർക്കത്തില്ല.
മുളക് ആ അത് ചേർക്ക അതെന്തിനോ
അതിന്റെ എരി പറ്റത്തില്ല എനിക്ക് പുതിയ വയറ്റി വേദന എടുക്കും.
ആഹ് അൾസറിന്റെയാ വയറിന് നീറ്റല് നമ്മള് പിന്നെ പൊടിപ്പിക്കും കാശ്മീരി മുളക് പൊടിയും മറ്റേ പിരിയനും മറ്റ് മറ്റെ മുളക് ഉപയോഗിക്കു
ല്ല നമ്മള് വീട്ടിമുതലേ എരി അങ്ങനില്ല കുരുമുളകിന്റെ എരി ഉള്ളു പിന്നെ മുളക് പൊടി നമ്മള്ല്ല എരിയില്ലാത്ത പൊടിയാണ് വീട് മൊ കുഞ്ഞ്ന്നാള് മുതലെ യൂസ്ചെയ്യുന്നു അപ്പൊ എനിക്കിച്ചിരി ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ഇവർക്ക അങ്ങ് എല്ലാത്തിനും എരി വേണം. ആ നമ്മള എരിയില്ലാതെ എന്നും വഴക്ക. എരി വേണ എരി വേണോ എന്നും പറഞ്ഞു.
എരി വേണോന്ന് പറഞ്ഞ
ആഹ്. അങ്ങനെ ഒരു ദിവസം കടല കറിവെച്ചപ്പോ ഇതുപോലെ ഞാനുള്ള മുളവടിള്ളോടെ കോരി വരിയിട്ടന്ന് കൊടുത്ത് അന്ന് എല്ലാരും എരിഞ്ഞ പ്പാടളക്കി. അന്നത്തോടെ നിർത്തി ഏരിയുടെ പരിപാടി
എരി. ഇപ്പൊ ആർക്കരി വേണ്ടല്ലേ.
ഇപ്പ എരി വേണ്ട. ഞങ്ങളുടെ ആഹ്. ഹസ്ബൻറിനും അങ്ങനെയയിരുന്നു. എന്താ വെച്ചല് എരിയള്ള കറിയില്ലേ മഞ്ഞളൊക്കെ മഞ്ഞപ്പൊടിയിട്ട് കറിയക്കല്ല ഇപ്പൊ അവിയലൊക്കെ ആയാലും. എല്ലാം ചുമന്നിരിക്കണം
എല്ലാം ചോമനിരിക്കണം. ഇവിടെ ചെന്നൈനോ. കറി വെച്ചാല മുളക് ഒഴച്ചത് വേണം. അത്
ആഹ്. എനി എനിക്കണെങ്കി ഏരിയില്ലാത്തഈ നമ്മുടെ മത്തേങ്ങയും പയറൊക്കെ ഇട്ട് നമ്മള് എരി ശെരി പോലെ വെക്കുവല്ലോ. ആ ഞൻ ആ ആ കറി വെച്ച് കഴഞ്ഞാൽ പിന്നെന്തെങ്കിലും തോര. അപ്പ ഇത് രണ്ടും കഴച്ച് കഴിഞ്ഞാൽ വല്ലിയ എരി ഇല്ലല്ലോ. എന്നാല് ഞാൻ എരിയുള്ള കറി ഉണ്ടാക്കണം.
ആഹ് സപ്പറേറ്റ് അവർക്ക് വേണ്ടി ഉണ്ടാക്കണംല്ലേ.
ഇപ്പോൾ ഒള്ള എരിയെല്ലാം തിന്ന്നിന്ന് വയ്യ. അതുകൊണ്ട് ഇപ്പം ഞങ്ങള് മറ്റേ മുളക പൊടൊക്കെ എരില്ലാത്തതുകണ്ട്. കുരുുളക ഇപ്പോ ഏറ്റവും കൂടുതൽ ഇടുന്നത്
ആഹ് കുരുമുളക അത് വേറെ കാര്യയണ്ട്. കുരുമുളക്ന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. നമ്മള്രിക്കഴിക്കത്തള്ള ആ എര്യുള്ളൂ നമ്മുടെ ശരീരത്തിന് മറ്റു കേടൊന്നുംല്ല.
ഇല്ല. ആ ഞാനും അതുകൊണ്ട് ഇവിടെ
മുളക്പൊടിന്ന് വെച്ച് കഴിഞ്ഞാ എന്താ പറയാ. അത് കഴിച്ച കഴിയുമ്പോ ഏറ്റവും കൂടുതൽ വയറു അൾസർ
ആഹ ആന്നാന്ന്. ഉം. ഞാ ഇവിടെ കുരുമുക് പൊടിച്ചെച്ച് എല്ലാത്തിലും ഇടും. തോരന് വരെ ഞവിടെ കുരുമുളക് ഇടും. അത്ട്ടേത് ആഹ്. എല്ലാത്തിലും വിരി ഇടും ഞാൻ. എരി വേണ്ടേ അവർക്ക്.
പിന്നെ. അത് തന്നെ. നീപ്പ എരിയില്ലന്ന് പറയും
അപ്പ അതുകൊണ്ട് എല്ലാത്തിലും വരിയിടും. അതുപോലെ തന്നെ കരിയാപ്പലയും. കൊച്ചിന് കരിയാപ്പില ഇഷ്ടല്ല. എന്റെ എന്ത് വെച്ചാലും കരിയാപ്പ അത് വേണ്ടന്ന് പറയുന്നവർക്ക് കരിയാപ്പില തോനെ കിട്ടും.
ആ അത് ഇവിടെ അങ്ങനെ. ഞങ്ങളടെ വീട്ടിൽ വല്യ മരംണ്ട് കറിയപ്പല്ല അ എല്ലാത്തിലും
പക്ഷെ എനിക്ക് കറിേപ്പല ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കിട്ടത്തില്ല കറിയടിച്ചാലും ആ കു
ആ
അന്നരന്റടുത്ത് ആഹ് പിന്നെ അങ്ങ് തുടങ്ങും എല്ലാം കൂടെ കൂട്ടി വക്കുന്ന മുട്ട പൊരിക്കുമ്പോ മുട്ട പൊരിക്കുമ്പോ ഞാ പറ്റിയ ണെങ്കിൽ മുട്ട പൊരിച്ച് കരിയാപ്പല എല്ലാം കൂടിണ്ട് മിക്സിയിലിട്ടങ്ങ് അരക്കും. പച്ച കളറാക്കിയിട്ട് മുട്ട ചേർത്ത് അതൊ ഒരു പ്രത്യേകം മണമാണല്ലോ. അങ്ങനാ മുട്ട പൊരിക്കുന്ന. ആഹ്. കൊച്ചിനത് ഇഷ്ടമല്ല.
ചില കഴഞ്ഞ ഞാനും ആഹ്. അതെ വേറെവർക്കും സെപ്പറേറ്റ് എടുക്കണംല്ലേ.
ആഹ്
ഞാനും മുട്ട പൊരിക്കുമ്പോ നമ്മള് കൊ കുറച്ച് തക്കാളിക്ക അങ്ങനെ എല്ലാ സധനവും സിരിച്ചിട്ടാ മൊട്ട ഇണ്ടാക്കുന്നത് പക്ഷെ ഇ വേറെ ആർക്കും ഇഷ്ടല്ല. ഇവിടെ വേറെ ആർക്കും ഇഷ്ട അല്ല. അവർക്ക് വെറും മുട്ടമാ വേണെങ്കി രണ്ട് ഉള്ളി ഇട്ടോ
ഉള്ളി ഇടണം കൊറെ കൊച്ചുള്ളി തോനെ ഇടണം പച്ചമുളകും വേണം തേങ്ങയൊന്നും വേണ്ട
ആഹ്‌ വേറെ ഒന്നും വേണ്ട തേങ്ങ വേണ്ട അല്ലെങ്കിൽ വേറെ അത് ത് സാധങ്ങളൊന്നും ഞാൻ പക്ഷെ കൊറച്ച് തക്കാ
തക്കാ ഞാൻ മറ്റേ ഉള്ളിയും ഉള്ളി മറ്റെ വെളിച്ചെണ്ണക്കകത്ത് നല്ലപോലെ വയറ്റിയിട്ട് തക്കാളീം പച്ചമുളകും ഇട്ട് വയറ്റും. ഇട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് സെറ്റപ്പ് ചെയ്ത് വെള്ള ഒഴിച്ച് വേവിച്ചിട്ട് അത് നല്ല വെള്ളമെല്ലാം തോന്ന് കയ്യുമ്പോ അതും കൂടെ ഈ മൊട്ടക്കകത്ത് തട്ടും. മിക്സെയ്തിട്ട് മുട്ട പൊരിക്കും
ആഹ്‌ ഓട്ട പൊരിക്കും യോ ഞാൻ മൊളക്പൊടി എന്താണോ ഖരം മസാലപ്പൊടി മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തൊള്ളൂ കേട്ടോ മറ്റേ നഖരമസാലം പൊടിയിടും അപ്പ അതിന് പ്രത്യേക മണ ആഹ് ആഹ് അതിന്
ആഹ് അ ഞാൻ ഇത് ചട്ടി നെറച്ചിട്ട് മൊട്ട അതിന്റെ മേടി മേളിക്കുടങ്ങൊഴിച്ചിട്ട് അടച്ചെക്കും അ
ഉം ഉം ഉം ഉം ഹലോ ഹലോ
വടെതൊന്നും പറ്റില്ല
ആഹ്‌ ന്ന്ല്ലേ ഓഹ്‌ മൊത്തത്തി പാടാ സെപ്പറേറ്റ് നമ്മക്കൊന്ന് അവർക്കൊന്ന് ഇല്ലേ അച്ഛനും അമ്മയൊക്കെ കഴിക്കൊ?
ആഹ് ആന്നാ ന്നാ ന്നാ ന്ന്
ആഹ്‌ ഹ്‌ ഹ്‌ ഹ്‌
ഞങ്ങള് പിന്നെ കൊറച്ച് ചപ്പാത്തി ഉണ്ടാക്കാനായിരുന്ന് കേ ട്ടോ ഞാൻ മാവെല്ലാം കൊഴച്ച് വെച്ച് ഇവിടെ ഒരു കല്യാണം ഉണ്ട് അങ്ങനെ ഇപ്പം നാളെയാ കല്യാണം
കല്ല്യാണം ആഹ്‌
ആഹ്‌ അപ്പൊ രാവിലെ ദൂരെ പത്തനംതിട്ടേലാ ആഹ്‌ അന്നേരം രാവിലെ എന്തെങ്കിലൊക്കെ കഴിച്ചിട്ട് വേണ്ടേ ചെലപ്പോ ഇവിടെ ഞങ്ങടെ വീടിനടുത്ത കല്യാണം വീട് അന്നേരം ചെലപ്പോ ആരെ ങ്കിലൊക്കെ ഇങ്ങോട്ട് വന്ന് അല്ലെങ്കി എന്തെങ്കിലും താന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒന്നും ഇല്ലെന്ന് പറയുന്നെ എങ്ങനെ?
നിങ്ങൾ പറയുന്ന സത്യയാണ് നാളെ രാവിലെ നാളെ രാവിലെ പോവും അപ്പല്ലേ
ആഹ്‌ ഒമ്പത് ഇല്ല നമ്മള് നമ്മുടെ വ ഇവിടെ കാറി പോവാ മറ്റെ ടൂറിസ് റ്റ്ല് പോവുന്നില്ല ഞാൻ എനിക്ക് ടൂറിസ്റ്റ് ആ പാട്ടൊക്കെ കേട്ട് ഒന്ന് രണ്ട് ചാട്ടൊക്കെ ചാടി
ആണോ ഉം ഉം ഉം ഉം ഉം
അതുകൊണ്ട്
ആഹ് ആഹ്‌ ആഹ്‌ അയിശെരി
അന്ന് ഒമ്പത് പോത്തുള്ളൂ എന്ന
ആഹ്‌ യാത്ര സമയാവുമ്പോത് നൊക്കെ കഴിയില്ലേ
ആഹ്‌ അന്നേരം എന്തെങ്കി പാട്ടിന് പോയി ഞാവ്ടെ കടന്ന് ഒറ്റക്കെല്ലാം ചെയ്യണം
താന് അവിടെകടന്ന് ഒറ്റക്കക്ക്തെല്ലാം ചെയ്യുംല്ലേ
ആഹ്‌ മെസ്സേജ് ചോയിക്കാ നീ മാവ് കുഴച്ചോ നീ ആ ഞാൻ പറഞ്ഞ് നീ അവിടെ മോട്ടറ് ഇടാന് ഞാൻ ഇവിടെ പോ തൂത്തില്ല വാരിയില്ല എനിക്ക് ഒരു സൈഡ് മൊത്തം ഒതുക്കാൻ കിടക്കുവോ അയിന്റെ ഇടക്ക് എന്റെ ഷൂ തൊടക്കാൻ തൊടച്ചു വെക്കണം എന്റെ ഷർട്ട്
ആഹ് തേച്ച് വെക്കണം ഫുള്ള് പണിയാ ആ ആഹ് അത് ചെയ്തോ ഇത് ചെയ്തോന്ന്
ആഹ്
അതെന്തായാലും കൊളളാം
അതൊക്കെ കുറഞ്ഞു
ആഹ് ആ
അന്നേ അന്നേരം പറയാ നീ ചെയ്യടി നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ നീ ചെയ്താലേ ശരിയാവത്തുള്ളൂ
ഹ ഹ ഹ ഹ അയ്യോ അയ്യോ എന്തോരു സുഖം ഒന്നും അറിയണ്ടല്ലോ
എന്നിട്ട് അയ്കൂടെ ഞങ്ങള് മറ്റേ എന്തെങ്കിലും യൂട്യൂബിലൊക്കെ കിടന്ന് ഈ പാക്കുകളൊക്കെ എടുത്ത് മോത്ത് ഇടും കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു നാളെ കല്യാണം അല്ലേ മറ്റേ ഒരു കിഴങ്ങ് തക്കാളിയൊക്കെ
ആ കിഴങ്ങിന്റെ മറ്റേ യൂസ് എന്താ
ആ മറ്റേ ജാ അല്ല മറ്റേ കാപ്പി പൊടിയൊക്കിട്ട് ആ മറ്റെ ജാസ്
ആ അതെ അതെ ആ അത് അത് തന്നെ ഞാൻ ഹാ അയ്യോ അത് തന്നെ അത് ഞാനും പറഞ്ഞത് കിഴങ്ങിൻ്റെ ആ കിഴങ്ങിന്റെ നീരും തക്കാളി ജ്യൂസ് ഗോതമ്പ് പൊടി കാപ്പിപ്പൊടി പൊടി ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കണം
ആഹ് ഹ്
ഞാൻ മറ്റേ ഇത് എടുക്കും പിന്നെ തൈര് മഞ്ഞപ്പൊടിയും ചേർക്കും രാവിലെ മുമ്പ് അതൊക്കെ തേച്ച് കൊടുക്കും
ആണ് ല്ലേ
സുന്ദരമായിട്ട് നിക്കുന്നുണ്ട്
ഹ ഹ ഹ ആഹാ ഹ